ഹലോ ഹലോ കേൾ ആഹ് കേൾക്ണ്ട് പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം
ആഹ് പിന്നെ വേറെന്തൊക്കെ ഫുഡ ആഹ് കഴിച് കഴിച്ച് എ ദേനി ഇന്ന്
ഇന്നിപ്പോ കല്യാണം കഴിഞ്ഞ് ആ ക്ഷീണത്തിൽ ഇങ്ങനെ
ആഹ് ആഹ് കല്യാണം കഴിഞ്ഞോ എവിടെയും ആഹ് ആഹ് കല്യാണം ഉണ്ടായിരുന്നു ല്ലേ ഉം എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണോ
ന്തൊക്കാ പരിപാടികള് ഉം
ആഹ് പണ്ടത്തെ പോലെന്നല്ലല്ലോ പ്പത്തെ കല്യാണോ ഇപ്പം കൊറ ഇപ്പൊ ഒരു നാല് അഞ്ചാറ് ദിവസം മുന്നേ കല്യാണം തുടങ്ങും പണ്ടൊക്കെ ഒരു കല്യാണം ഉണ്ടായി ഉണ്ടാവലേ ഉള്ളൂ
അത് കേട്ടിട്ടുണ്ടോ അരിക്കുത്ത്
ത്ത് മഞ്ഞൾ കല്യാണം മൈയിലാഞ്ചി കല്യാണോ
ആഹ് ആഹ്
ത്ത് ആഹ് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഉം അങ്ങന ത്ത് മൈലാഞ്ചി കല്യാണം അങ്ങനത്തെ കൊറേ ഇനം കല്യാണങ്ങളാണല്ലോ ഇപ്പ ഇണ്ടായ
ആഹ് ആഹ് ഒരുപാട് നാലഞ്ച് ദിവസം മുന്നേ തുടങ്ങും
ആഹ് അതെ നാലഞ്ചു ദിവസം മുന്നേ തുൊടങ്ങും നമ്മളൊക്കെ ആഹ് പാ ആഹ് അവിടെ പാവങ്ങളാണ് പെടുന്നത് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ കഴിക്കണ കണ്ട പൈസ ഇല്ലെങ്കിലും അവരും തേപോലെ ങ്ങനെ കഴിക്കാൻ നോക്കും അതാണ്
പ പാവങ്ങൾക്ക് പിന്നെ ആൾക്കാര് കൊടുക്കും ഇടത്തരക്കാരാ കൊടുങ്ങുക
ആഹ് ഇടത്തരക്കാര് അവർക്കാണേ ഇതാക്ക ഉം ഉം
എല്ലാരും കൊടുക്കും ക്കു ഓൽക്ക് പാ പാവാണ് പൈ പൈസല്ല
പൈസ ഇല്ലന്ന് പറഞ്ഞാതെ എത്തിയും കുട്ടികൾക്കും അങ്ങനത്തെ ഉള്ളവർക്കും ഒക്കെ പുറം വന്ന് സഹായിക്കാൻ ആൾക്ക കരുണ്ടാവും ഇടത്തരക്കാർക്ക് അവരെ സഹായിക്കാനും ഇണ്ടാക്കാനൊന്നും ആഹ് ഇണ്ടല്ലോ അവരെ വല്ല ഈ ആഹ് അതാണ് അവർക്ക് അങ്ങനെ അങ്ങോട്ട് കൊടുക്കൂലര അവർക്ക് പൈസ ണ്ട്ന്ന് ആവും മറ്റുള്ളവരൊക്കെ വിചാരം എന്നാലും ഓരോ കയ്യിലും ഉണ്ടാവൂല ചെിലപ്പോം എന്നാലും അവര് കഴിക്കും പണ്ടത്തെ പോലെൊന്നല്ല ഇപ്പത്തെ കല്യാണങ്ങളന്ന് തന്നെ പറഞ്ഞാല് ഒരു ചോറൊന്നും പോരല്ലോ ഇപ്പം. മൂന്നാല് ഇനം ചോറുകളും ചപ് ചോറും ആഹ് ച പ്പാത്തി, പൊറോട്ട, വെള്ളപ്പം എന്താവടെ പിന്നെ എന്താ പൊരിച്ച പത്തിരി ബീഫ് ഫ്രൈ. അങ്ങനെ ഓരോ പല പല ഇന ഐറ്റംസ് തന്നെ ഉണ്ടാവും.
അതുണ്ടാവും. അതിപ്പോ ഒരു ഒരു കൈതന്നെ ഓൽക്ക് അല്ലെങ്കിൽഒരു ചോറ്ന്നെ ഓര്ക്ക് മടിയാവും ചിലർക്ക് കൊടുക്കാന്. അത് പോരാന്നുള്ളതാണ്. ഞമ്മളൊക്കെ അയന്ന്
ആഹ് ആഹ്
കല്യാണത്തിന് ഒരു ചോറ് ഒരു കറീം അത്രേ ഉള്ളേർന്ന്.
ആഹ്. ഇ ഇന്റെ കല്യാണത്തിനും അങ്ങൻ തന്നെനി. ഒരു ചോറും ഒരു കറീം. അത്ര ന്നെ ഉള്ളേ. നി. പിന്നെ ഇപ്പത്തെ ആഹ് ആഹ് അയിന് ഇപ്പ അയിന് കൂടുതലും വൈകുന്നേരം ആണ് കല്യാണം വെക്കല്. അന്നൊക്കെ പർഞ്ഞാല് നമ്മള് രാവിലെ ഉ ച്ചയ്ക്ക് പുതിയാപ്ല വരാ. അങ്ങനെല്ലേർന്നു. ഇപ്പ അങ്ങനെയല്ലല്ലോ. ഇപ്പം തലേന്ന് പെണ്ണിനെ കൂ ട്ടി കൊണ്ടെരും. ന്നട്ട് അവിടെ പരിപാടിയാണ് വൈകുന്നേരയാല്. അങ്ങനെയൊക്കെ അല്ലേനു. അതും പെണ്ണ് നമ്മള് കൊടുക്കുന്ന സ്വർണ്ണന്നും ഇടൂല്ലേനും ഫാൻസി. ഫുള്ള് ഫാൻസി ഇതായിട്ടാ ആണ് പെണ്ണ് അണിഞ്ഞൊരുങ്ങാ. പണ്ടൊന്നും അങ്ങനല്ലേ ന്യല്ലേ. നമ്മുക്ക് കിട്ടുന്ന സ്വർണ്ണം നമ്മള്ടും.
ആഹ് ഇന്നിപ്പോ ഞാൻ പോയ കല്യാണത്തിന് അവിടെ മൂന്ന് പവനാ ആകെ വാങ്ങിയത്.
ആഹ് ഇപ്പ അയ്ന് സ്വർണ്ണത്തിന്റെ വേലകൊണ്ട് ഇപ്പ ആരും വാങ്ങുന്നൂല്യ. ഇ
മൂന്ന് പവൻ വാങ്ങീട്ടുള്ളൂ.
ആഹ് ആഹ് കയ്യൂല അതന്നെ. പണ്ട്ന്ന് പർഞ്ഞ സ്ത്രീധനം അന്ന അന്നത്തെ തിനനുസരിച്ച് അന്ന്ണ്ട്. സ്ത്രീധനം ഒക്കെ ഇതാക്ക. പക്ഷെ ഇപ്പ സ്ത്രീധനം അങ്ങനെ വാങ്ങണില്ലല്ലോ ആരും. ഇല്യ. ഇപ്പ ഇല്യ. കി ട്ടാനില്യ. പ്പ ഇപ്പൊ ആഹ് ചെറു ചെറുപ്രായത്തിൽ തന്നെ ഓരോരുത്തരും പറഞ്ഞു വെക്കാണല്ലോ. കല്യാണങ്ങളും ഓരോ തൊക്കെ ള്ളത്. ഓലായിട്ട് ആഹ് ഓലന്നെ തീരുമാനിക്കാണ് ഇപ്പോത്തെ ഇത്. പണ്ടൊന്നും അങ്ങനെ ല്ലേന്യല്ലോ. നമ്മള് പഠിച്ച കാലത്ത് ആഹ്
ആഹ് അങ്ങോട്ടന്റെ കല്യാണാണ് ഈ ദിവസംന്ന് പറയും. അപ്പളെ കാര്യം നമ്മള് മേപ്പെട്ടേക് നോക്കാ.
ആഹ് അങ്ങനെണ്. ഇപ്പത്തെ കുട്ടിളെ അങ്ങനെ കിട്ടൂലല്ലോ.
ആഹ് പ്പ അങ്ങനല്ല. ഉം ഇപ്പൊ കുട്യേക്കന്നെ ഒരു തല വെച്ചേണ്. ഓല് പഠിക്കണം ഇങ്ങ ട്ട് ഓല് അവടെ പഠിക്കുമ്പോ കണ്ട്ക്ക അവടെ ഓലെ വെച്ച് കെട്ടണം. അതാണ് ഓലെ ഇത്. എയിമ് അതാണ്. ആഹ് പ പെരേന്ന് ന്നറിയും എനിക്ക് പഠിക്കണം പറയും. ആഹ് ഓക്കെ പഠിച്ചോ ന്നാല് പറയും. പഠിക്കുമ്പോ ഓല് ആരേയും കണ്ട്ക്കും. ന്നട്ട് വന്നു കാണ്ട് പറയും. ഞാൻ ഓലെ കണ്ട് ച്ചേണ്. എനിക്ക് കെട്ടണം പറയും.
ആഹ് അങ്ങൻ തന്നെണ്. അല്ല അയ്ന് വേണ്ടിട്ട് വാശി പിടിക്കലും ഇതൊക്കെയാണ് ഇപ്പത്തെ. ഏഹ് പിന്നെ ചിലേ കുട്ടികള് ഇപ്പ കല്യാണമേ കഴിക്കുന്നില്ല. കാരണം ഓൽക്ക് പഠിച്ചാൽ മാത്രം മതി. സ്വന്തം കാലില് നി ക്കണം ജോലി ചെയ്യണം അത്രേ ഉള്ളൂ. അല്ലാതെ ഓൽക്ക് കല്യാണം വേണൊന്നില്ല. എത്രോ ആൾക്കാര് ഇപ്പോ അങ്ങനെയുണ്ട്. പണ്ടത്തെ പോലൊന്നല്ല ഇപ്പോ.
പണ്ടൊക്കാണ്ട് പുടിച്ചാണ്ട് കെട്ടിച്ചന്നെ. ഞാ ഞാൻ ന്റെ ഉമ്മാനോട് പറയും അന്നൊക്കെ ഞാൻ പ പ എന്നെ പഠിപ്പിച്ചിയാണ്ട് ഒരു ജോലി എത്തിച്ചേ എത്തീനി. ഇതിപ്പോ നിങ്ങളാണ്ട് പിടിച്ചാണ്ട് കെട്ടി ച്ച് എവുടിഎത്തിയതൂല്ല പറയും.
അതാണ്. ഓര്ക്ക് പ്പ അത്രേ ള്ളൂ. നമ്മള് തായെ ആയീന്ന് പണ്ട് പറഞ്ഞാല് ഞമ്മളെ തായെ കൊറെ ണ്ണം ണ്ടാവും. ഏഹ് ഇപ്പത്തെ വീ ആകെ രണ്ടെണ്ണം മൂന്നെണ്ണം അത്രേ ണ്ടാവുള്ളൂ.
അതാണ്. സെയിം. അതെ ഞമ്മളൊക്കെ അവസ്ഥ അങ്ങനെന്നെല്ലേ. ഞമ്മളോടിം പ്പം ഞമ്മക്ക് ആലോയിച്ചോക്ക്യാമതില്ലോ ഞമ്മളോടെ എത്ര ആള്ണ്ട്ന്ന്ള്ള.
ആഹ് ആഹ് അതന്നെ. ഇപ്പവയ് ഞ് പറഞ്ഞല് ഒര് മുനി മിനിമം ഒര് ഇരുവത്ത്രണ്ട്, ഇരുവത്തി മൂന്നൊന്ന് വയസ്സാവാതെ പെൺകുട്യള് കല്യാണമേ കഴി ക്ക്‌ണില്ല. പണ്ടത് അങ്ങനെല്ലല്ലോ. പയിനെട്ട് വയസ്സ് പയിനാറ് വയസ്സ് സിലൊക്കെ പത്താം ക്ലാസ്സ്ന്നൊക്കെ ഓരോത്തരത് പയിനാറ് പയിനഞ്ച് ആഹ് ആഹ് പത്താം ക്ലാസ്സിലായോണ്ട് കയിഞ്ഞ് കഴിഞ്ഞൊക്കെ കല്ല്യാണം കഴിപ്പിക്കാം ഇപ്പെന്താ ചോയിക്കുമ്പെന്താ തായെ വേറെ ഒന്ന്ണ്ട്ന്ന്
ആഹ് ആഹ് അങ്ങനെയാണ് ഇപ്പത് ഇപ്പ അങ്ങനെല്ല ഇപ്പ തായെള്ളോളും മേലെള്ളതായാലും വേണ്ടീലാ ഇൻക്ക് പഠിച്ചണം ഇന്നെ പഠിപ്പിച്ചണന്നാ
ക്ക്‌ണ് അവനെന്താണാവോ തീരുമാനിക്കാ അയിനന്സരിച്ച് മാതാപിതാക്കൾ അവരിലേക്ക് മാറാ ചെയ്യ്ന്നത്
ആഹ് അയിന് മാതാപിതാക്കൾക്ക് ഇപ്പൊ തല വെച്ചണു ഓല് ഓൽക്ക് ഓലിത് അനുഭവി ച്ചതാണ് അപ്പോ ഓൽക്ക് പറയാ ഇന്റെ കഷ്ടപ്പാട് മക്
ആഹ് മക്കള് വെര്ത്തര്തെന്ന്ള്ളത് ആഹ് ആദ്യം എന്താ കുട് ട്ട്യേള് ഏഹ് എന്താ ആദ്യം ഉമ്മമാര് പറയുന്നത് മക്കള് കേൾക്കലേന് ഇപ്പൊ മക്കള് പറയുന്നത് ഇമ്മമാര് കേ ക്കേണ്ടേ അവസ്ഥ ഈ ആ ഒര്താണ് ഇപ്പോ നടന്നോണ്ടിരിക്ക്‌ന്നേ ഉം ആഹ് അതാണ് ആഹ് ഞമ്മളെ പോലെ മക്കളും ആവണ്ടാ ആഹ് അങ്ങനെയാണിപ്പ പലരും ഇപ്പയും ഇണ്ട് ട്ടോ മറ്റ്ച്ചേൽക്ക്‌ള്ളതും ഇപ്പളുണ്ട് ആഹ് അവിടെ അവിടെ ഇണ്ട് ഇപ്പളും അങ്ങനെ ആഹ് ആഹ്
ഇപ്പം കുട്ട്യേക്ക്പ്പം കല്ല്യാണം കാക്കു ഇന്റെ ആഹ് ആഹ് ബ്രദറിന് ആങ്ങളക്ക് കല്ല്യാണം നോക്കീന് നോക്ക്‌ണ്ട് അപ്പ ഞങ്ങള് കാണാങ്ങനേ അന്വേഷിച്ച പ്പം ആ പെൺകുട്ടി ചോയിക്കാ ഡിഗ്രി ഇണ്ടോന്ന്
ആഹ് അങ്ങൻതെന്നാ അവരിക്കിപ്പ പഠി പ്പും വിദ്യാഭ്യാസോള്ള കുട്ട്യേളെ പാ എന്താണ് പെൺകുട്ട്യേൾക്കും പഠിപ്പും വിദ്യാഭ്യാസുള്ള ആൺകുട്ട്യേളെയാണ്പ്പം എന്താണ് ഇന്ന് വേണ്ടിയത് അവര്പ്പ അങ്ങൻത്തെ നോക്കിയാണ്ടാണ് ഇപ്പം അവരും നോ കെട്ടുന്നെ അങ്ങനേണ്പ്പള് ഉം അവര്ക്ക് ജോലി ഇല്ലെങ്കിൽ അവര്ക്ക് വേണ്ടാ
ഓനോട് പറഞ്ഞ് ഡിഗ്രി ഇണ്ടോന്നാ ചോയിക്ക്‌ണടാർഞ്ഞ് അപ്പ ഓൻ പറഞ്ഞ് ഞാൻ ഇനി ഇപ്പൊ ഡിഗ്രി എട്ത്ത്ട്ട് വെരാ ഇങ്ങട്ട് കെട്ട്ന്നോളോടത് കാത്ത്ക്കാൻ പറയീയർഞ്ഞ്
ആഹ് അങ്ങെനെ അല്ല ഈ അവര് ഇപ്പ ഇള്ള പെൺകുട്ട്യേള്ന്ന് പറയാണെ പണ്ടത്തെ പോലെ പിടിച്ച് കെട്ടിക്ക‌ണില്ലല്ലോ പഠിക്കാണല്ലോ അപ്പാ അവര്ക്ക് അവരുടെ ഇതിനന്സരിച്ചിട്ട്ള്ള ഏഹ് ആളെ ആളെ വേണ്ടി വരും അതാണോര് നോ
ഉം ഞമ് ഞമ്മള് പഠിക്ക്‌ണാ ആ സമയത്ത് പിന്നെ ഇബല് പഠിച്ച്ക്കണോ നോ ക്കൂലാ ഏഹ് സ്കൂള് പോയീണോ നോ ക്കൂലാ എയ്താനറിയോ നോക്കൂലാ വായിച്ചാനറിയോ നോക്കൂലാ ആഹ് കല്ല്യാണാണ്ട്ണ്ടാക്കും അത് കയിഞ്ഞിറ്റ് പിന്നെ ആഹ് പിന്നെ ആയി ഈ പെൺകുട്ട്യേ നമ്മളല്ലേ അനുഭവി
ആഹ് ആഹ് പെൺകുട്ട്യേളാണ് അനുഭവിക്ക്ന്നത്
ക്കാ ഓ മറ്റോലാണ്ട് പിടിച്ച് കാരണമ്മാര് കെട്
ആഹ് ഇപ്പ എത്രയാള് ഇപ്പ എത്ര തന്നെ മതത്ത്ന്ന് നമ്മടെ മതത്തിലല്ലാതെന്നെ വേറെ മതത്ത്ന്ന് കെട്ട്ന്ന അങ്ങനെ എ എത്ര ആൾക്കാര്ണ്ട് അങ്ങനിയുണ്ടല്ലോ
ആഹ് ഏതായാലും ഇപ്പൊ ഇപ്പത്തെ കുട്ട്യേ മക്കക്കൊന്ന് ബുദ്ധി വെച്ച് കുട്ടികളൊക്കെ ഒന്ന് നന്നാവാൻ തീരുമാനിച്ചിണ്
അതാണ് ഉം എന്തായാലും നമ്മളെ പോലത്തെ ഇതൊന്നും അവർക്ക് ഇണ്ടാവൂല അതുകൊണ്ട് പിന്നയിപ്പ ഇതില് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആ മറ്റേതും വീട്ടുകാരെ കുറ്റം പറയലല്ലേ ഇണ്ടാവ ഇപ്പ അവരെന്നെ തീരുമാനിക്കുന്ന കൊണ്ട് അവർക്ക് വേറെ ആരെയും പറയാനും പറ്റൂല
ഇല്ല പിന്നെ പ്രശ്നം ഉണ്ടെങ്കി തന്നെ ഓലെന്താ പറയാ ഞമ്മളൊക്കെ ആണെങ്കി അവിടെ പിടിച്ചു നിക്കും അയിന്റെമ്മയും വീട്ടിച്ചെന്നാ ഉമ്മേം വാപ്പേം കഷ്ടപ്പെടൊല്ലോ ഇപ്പത്തെ മക്കളെന്താ പറയാ ഏഹ് എനിക്ക് ജോലിണ്ട് ആഹ് എനിക്ക് ജോലിയുണ്ട് ജീവിക്കാന് എനിക്കിങ്ങളെ വേണ്ടാന്ന് ഓലങ്ങട് പോവും ഇല്ലേ
കാരണം ഓല്ക്ക് ജോലിണ്ട് ഓല്ക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ഇത്ണ്ട് അതുകൊണ്ട് ഓല്ക്ക് ഇനിയും ജീവിക്കാന്ന്ള്ള ആഹ് ആ ഓൽക്ക് ഇനിയും ജീവിക്കാൻ കഴിയും ആരും ഇല്ലെങ്കിലും ഓല്ക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും എന്നുള്ള ഒരിത്ണ്ട് ഓരിക്ക്
ആഹ് ഹാഹ്
അതാണ്
അങ്ങനെ അങ്ങനെ തോന്നല് ഓല്ക്ക്ണ്ട് അതുകൊണ്ട് ഓല് പോരും ചെജും പക്ഷെ ഞമ്മളൊക്കെ ആണെങ്കില് ഞമ്മളൊക്കെ ആ ടൈമിന് അമ്മള് പിന്നെ പിടിച്ചവിട നിക്കും അമ്മ നമ്മള് ചെന്നാണ്ട്
ലോ ഞമ്മള് കാരണം മറ്റോ മറ്റൊള്ളോര സമാധാനം കളയണ്ടല്ലോ വിചാരിച്ചിട്ട് അവിടെത്തന്നെ നിക്കും ഏഹ് എന്താണ് ഉം ഞമ്മളെ ഞമ്മളേയും കൂടി ഓര് നോക്കേണ്ടി വരുവല്ലോ എന്നോക്കെ ഓർത്തിട്ട് നിക്കും
കാരണം നമ്മക്ക് ഞമ്മളെ നോക്കണങ്കി ഓര് തന്നെ വേണ്ടിരും പിന്നെ
ഇപ്പത്തെ മക്കള് അതെല്ല പറയാ ഇപ്പത്തെ മക്കളതല്ല പറയാ ഞാൻ ഇൻക്ക് ജോലിയുണ്ട് ഇന്നങ്ങള് ആരും നോ
ആഹ് അതാണ് ഞമ്മക്കങ്ങനെ പറയാൻ പറ്റ റ്റൂലല്ലോ നമ്മുക്ക് ജോലി ഇതൊന്നുല്യ
ആഹ് അതാണ് ഇപ്പത്തെ മക്കളും ഞമ്മളായിട്ടുള്ള മാറ്റം
മാറ്റം ഉം ഇനി ഇനി വരുന്ന ഇനി വരുന്ന തലമുറ ഇതിനും കഷ്ടതാവും ഉം കാരണം ഇപ്പളെ ഇങ്ങനെയാണെങ്കി ല് ഒന്നുകൂടി ഇതാവ ചെയ്യഞ്ഞും വരുന്നതൊക്കെ തലമുറകൾ ഇങ്ങനെ വരുമ്പോ മാറി മാറി
ഒന്നും കൂടി ഇങ്ങനെ മാറി മാറി ചിന്തിച്ച് വരും ല്ലേ
അന്നെന്നെ പാതി പാതിലേറെപ്പം അങ്ങനെയാണ് പോകുന്നത് പണ്ടത്തെ ശൈലികളോ പണ്ടത്തെ അതൊന്നും ഇപ്പ ഇല്യല്ലോ
ഇപ്പല്ലയാ അപ്പൊ പോക്കെ എന്തൊക്കോക്ക പ്പ കുട്ടികള് കാട്ടിക്കൂട്ടണത് ഒരു കുട്ടിയക്കെന്നെല്ല പണ്ടൊക്കെന്ന് പറഞ്ഞാല് മക്ക് പിന്നെ കുട്ടികള് നല്ല അടക്കത്തിൽ ഇങ്ങനെ നടന്ന് ഇപ്പൊ ആ മക്കളാണ്
ഇപ്പത്തെ പറഞ്ഞ അങ്ങനെ ഇല്ലല്ലോ
ഉം ഉം ഓരോടത്ത് പറയാനും വയ്യ എന്ന ശരി
ആഹ് വിളിക്കാം